അസ്സലാ ലക്ക്
അലൈക്കുസ്സലാം വറഹ്മത്തുള്ളാഹ്, എന്തൊക്കേ. ആഹ് ണ്ടേ
ആഹ്, എന്തൊക്കെയുണ്ട് വിശേഷം?
എന്താ സുഖം.
ആ..... ഹ്. ഫുഡ് ഭക്ഷണ ആഹ്, ഉച്ച സമയത്ത് ക ക്ഷേ ഈ സമയം ഒഴിവിട്ടും. അപ്പൊ ഒന്ന് കെടക്കും. ചെറുതെനീക്കാണങ്കില് പറ്റൂല. ഇപ്പൊ ചെറുത് ഒറ ങ്ങനേണ്. ഇന്നിപ്പൊ ഞാൻ കൊണ്ടുപോയിട്ട് പോളിയോ കൊടുത്തിന്ന എനിക്ക് കൊടുക്കാൻ പ ഇത് ഞായറാഴ്ച കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഹ ഞായറാഴ്ച അവൾക്ക് ചൊമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് അവിടുത്തെ ആ ചേച്ചീനെ വിളിച്ചു ചോയ്ച്ചപ്പഴേക്കും ചേച്ചി പറഞ് ചൊമേം അങ്ങനെ ജലദോഷം ഒക്കെ ഉള്ള സമയത്ത് കൊടുക്കരുത്‌ന്ന് പറഞ്ഞഞ്ഞീനി ആഹ്, കൊടുത്തിട്ട് കാര്യ ഇല്ലാന്ന് പറഞ്ഞി. അപ്പ ഇന്ന് പ്പിണ്ട്ന്ന് പറഞ്ഞിനി. അപപിന്നെപ്പോ കൊണ്ടോയി കൊടുത്തിട്ട് അരണ അ ആളക്കെ കുട്ടിയെ ഉറക്കി, ഞാൻ ഫുഡൊക്കെ കഴിച്ചു.
ആഹ്
ഞാൻന്ന് റസ്റ്റിംഗിന് വെറുതേ ഇരിക്ക്ണ്. കെടക്കു കൊറച്ചേരം കെടക്കൂ. അ ആഹ്, മൂന്നര ആവുമ്പഴേക്കും മൂത്താള് വരും.
ആഹ്, വന്നാ പിന്ന ഒന്നിനും ഒഴിവുണ്ടാവൂല ല്ലെ
ആഹ്, ആൾക്ക് എന്തെങ്കിലും ര ചെല എട ദിവസം. ഇങ്ങനെ ചോറാണ് കൊടുക്കേണ്ടത്. ചോറും നെയ്യ് ചൂടാക്കിട്ട് കൊടുക്കും. നെയ്ട്ട ട്ടക്കു. അല്ലെങ്കിൽ ങ്ങനെ സ്നാക്സ് ബിസ്കറ്റ് അങ്ങനെ കൊടുക്കും. അല്ലെങ്കി പിന്നെ ആഴ്ച്ചേല് രണ്ടു ദീസൊക്കെ ഇല്ല അതൊന്നും കൊഴപ്പൂല്ല, അതൊക്കെ ഇഷ്ടമാണ്. പിന്നെ നെയ്യിലൊക്കെ പഴുണ്ടെങ്കി പഴം വാട്ടി കൊടുക്കും, ബ്രെഡ് പൊരിച്ച് കൊടുക്കും. പിന്നെ ആഴ്ചയിൽ ഒരിക്കല എന്ത സ്നാക്സ് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കി ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാള് നാലര ആകുമ്പം സ്കൂളില പഠിക്കാനിരിക്കും.
ആഹ്, രാവിൽ തന്നെ പഠിക്കോ?
ആഹ്, വൈകുന്നേരം വന്ന് കഴിഞ്ഞാ നാലര മുതൽ അഞ്ചര വരെ ഇരുത്തി പഠിപ്പിക്കും. അതല്ല ആഹ്, വിഷയങ്ങളെല്ലാണ്ടാകും.
അപ്പൊ എത്ര മണി ആ മൂന്നരക്ക് വര് വരൂല്ലേ
ആഹ്, മൂന്നരക്ക് എത്തു ആള്
ആഹ് ആഹ്. ഞ ആഹ് ഞങ്ങള് വരുമ്പോ തന്നെ നാല് മണി നാലെ പത്തൊക്കെ ആവൊയ് കുട്ടിയളെ, ഉം അപ്പൊ ഞാൻ പിന്നെ ആ സമയത്ത് ഇര്‌ത്തലില്ല
ആഹ ആഹ് ആഹ്. അതല്ല പിന്നെ വന്നയിഞ്ഞാ ആ ക പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചര മുതല് മഗ്‌രിബ് വരെ എന്താണ് കളിക്കാൻ വേണ്ടി പോകും. അപ്പ ചെറിയ ആള് ഇവിടുത്തായി തുമ്മാത്താക്കും. ഞങ്ങള ഇവിടെ ഇക്കാന്റെ വീട്ടില് ഈ രണ്ടായിട്ടാ താമസിക്കന്നത്.
ആഹ്
ആ ഒറ്റ വീ ഒറ്റ കോമ്പോട് തന്നെ മേലെയും താഴെയായിട്ടാ താമസിക്കുന്നത്.
ആഹ് ആഹ്
അങ്ങനെ ഞങ്ങള് താമസിക്കനത്. അപ്പൊ പിന്നെ വൈകുന്നേരം ഞാൻ ഓൺലൈൻ ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് പിള്ളേർക്ക്. ആ അപ്പൊ കൊറച്ച് അപ്പൊ ഉമ്മ ആ ഉമ്മിച്ചി താഴത്ത് ഫ്രീ ആയിരിക്ക ആ സമയത്ത്
ആ ആ
അപ്പൊ ഉമ്മച്ചിടെ കൊണ്ടു അവിടെ കൊണ്ടുക്കും മറ്റേളും അവിടെന്ന് കളിക്കുകേ ചെയ്തോളൂ സൈക്കിള ഒക്കെ ഒട്ടിച്ച് അവിടെ ഫ്രണ്ടിൽ ഇരു കളിക്കുകേ ചെയ്തോളൂ ബാപ്പച്ചിക് ചെറിയൊരു കടയുണ്ട് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ
ഉം ഉം
അപ്പൊ ആൾക്ക് കുറുക്കു കുറുക്കാച്ചി വെച്ചതും കൊടുത്തു ഞാൻ വിടും സായത്ത ഉണ്ടാക്കപിന്നെ മയരിബിന്റെ സമയം ആവുമ്പോളാണ് വന്നത് വന്നെയ്ഞ്ഞ പിന്നെ നിസ്കാരം അ കഴിഞ്ഞിട്ട് പിന്ന ഏഴ് മണട്ട് എട്ട് മണി വരെ ആൾക്ക് മദ്രസ ഓൺലൈന ചേർത്തേക്കണത് ആണ്ചേർത്തേക്കുന്നത്
ആ അപ്പൊ അവിടെ പിന്നെ സാധാ മദ്രസ ഇല്ലേ
സാദാ മദ്രസ ഇണ്ട് പക്ഷെ ഞാൻ ഓൺലൈനാ ചേർത്തത്
ആ ആ ആത് സുഖണെന്നൊക്കെ ഉം പഠിയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാരും
എന്ത് നല്ല സുഖാണ് ഏ ഇല്ലല്ല ഇപ്പ ആ ഇപ്പൊ അതൊന്നും കൊഴപ്പൊന്നുല്ല നല്ല ക്ലിയർ ആവുന്നുണ്ട് ഇപ്പൊ അഞ്ചാറ് സുറത്ത് പഠിച്ചേനി ഇപ്പ രണ്ടു മാസം തുടങ്ങിയിട്ടുള്ളു ആ പിന്നെ അറബിക്കിൻറത് റ്റേഴ്സും ആ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള വേർഡ്സും പഠിച്ചു കഴിഞ്ഞു പിന്നെ കുറച്ച് ദുആസ ഉണ്ടായിരുന്നു അത് പഠിച്ചു നാലു ദുആസോളം പഠിച്ചു ആഹ ആ കൊഴപ്പില്ല ട അത് കൊഴ പ്പൊന്നുല്ല അപ്പ അപ്പ പഠിപ്പിക്കണത് അപ്പ അപ്പ പഠിപ്പിച്ച് പോണതാ
ആ ആ ടീച്ചേഴ്സ് തന്നെ പഠിക്കുവോ ഓ ഞമ്മള നമ്മക്ക് പഠിപ്പിക്കാൻ തരി കാലും
അല്ല ക്ലാസ്സിൽ ഇരുത്തി തന്നെ അവരെ പഠിപ്പിക്കും അതാം ഞാനൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിനാ വായി്പിക്കുക ചെയ്യ ഇങ്ങനാ അതക്കോണ്ട് വായിപ്പക്ക ആള് പറയും പിന്നെ ദുആസ പ്പ ഡെയ് ലി ഞാൻ പഠപ്പിച്ച കാര്യങ്ങൾ നമ്മ ചെയ്യുമ്പോ പറയണല്ലോ ഇപ്പൊ ബാത്റൂമീന്ന് ഇറുമ്പോളും കേറുമ്പളും ഭക്ഷണം കഴി അതൊക്ക നമ്മള് ഡെയ് ലി ചെയ്യേണ്ടതാണല്ലോ ജസ് ര് ചെയ്യുമ്പ അതങ്ങനെ പഠിക്കും പിന്നെ ആ പറഞ്ഞ് കൊടുക്കും അപ്പൊ ആളത് ആൾക്കത് ബയ്ഹാ
ഞാൻ ബാത്റൂം ബാത്റൂിന്റെ മുന്നിൽ എഴുതി ഒട്ടിച്ചേക്കുക
ആണാ ആഹ ഇത് ഞാൻ ഇങ്ങനെ പറയും
അപ്പൊ നാലാളുണ്ടേ ഓലെ എപ്പളാ വെരിക പോണന്നന്ന് അറിയില്ലല്ലോ പെട്ടെന്ന് കൊറച്ച് വല്യ കുട്ടികളായിക്കുണേ അപ്പൊ ഉം അപ്പൊ പിന്നെ അതങ്ങ് എഴുതി ഒട്ടിച്ചാല് അത് കാണുമ്പോ ഓർമ്മ വരുവല്ലോ
ആഹ പിന്ന വേറെന്താ ഭക്ഷണൊക്കെ കഴിച്ചേനാ ഭക്ഷണ
അത് എയ്തിച്ച്ക്ണു അങ്ങനെ എല്ലാവരും എഴുതി ഒട്ടിച്ചേച്ച് ക്കാണ് അപ്പൊ അത് കാണുമ്പോ ഞമ്മക്ക് ഓർമ്മ വരും
ആ പിള്ളേർക്കും ഓർമ്മ വരും ആ ഞാൻ ആദ്യന ഒട്ടിച്ച് വെച്ച് പിന്നെ ആള് ബയ്ഹാർട്ടായി എല്ലാം ആ സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ണ്ട് ആ ആ ആ പിന്നെ എന്റെ കൂടെ ഞാൻ നമസ്കരിപ്പിക്കാനൊക്കെ നിർത്തും എന്റെ കൂടെ തന്നെ ആ നൊക്കെ തന്നെ നിർത്തുന്റെ കൂട
ഉം ഉം
ഉം അങ്ങനെയൊക്ക പോണ് അല്ലേല്ലാം കൊഴപ്പമില്ല അവിടെ മക്കള എന്തോരു
ആഹ എനക്ക് നാലാളുണ്ട് ഒരാള് ഒമ്പതാം ഉം ഒമ്പതാം ക്ലാസ്സിലാണ് മറ്റോര് പിന്നെ മൂന്നാം ക്ലാസ്സിലും
ആ
ഒരാൾ അഞ്ചാം ക്ലാസ് ല്ണ്ട് അവൾക്കിപ്പോ അപ്പൻന്റിസ് ആയിട്ട് ഓറേഷൻ കഴിഞ്ഞിട്ട
ആണോ ആ ആ ആ റസ്റ്റിലാണല്ലേ അപ്പൊ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാ?
ക്ലാസ്സൊന്നും കിട്ട്ണില്ല പ്പൊ ഒരാഴ്ചായി
ഒരാഴ്ചായ ആ ആ അപ്പ എത്ര മാസാ റസ്റ്റ് പറഞ്ഞേക്കണത്
ഏ റെസ്റ്റ് ഡോക്ടറ് പ്പൊ ഞങ്ങള് ഇന്നലെ പോയിന്നു സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിട്ടേ അപ്പൊ അങ്ങനെ പർഞ്ക്കുണു ഡോക്ടർ പോവാനൊക്കെ പർഞ്ക്ക്ണു ഞാന് ഇന്റെ പേടിയോണ്ട് മുറിവല്ലേ ശരിക്കൊണങ്ങി പോട്ടെ കുട്ടിളവിടെ പോയാല് പിന്നെ ഇൻഫെക്ഷനൊക്കെ ആവലേ ആ
പിന്നല്ല ഓടി വെ വെ വെർതിരിക്കൂലല്ലോ കുട്ടിളെ കാണുമ്പോ അവര് തമ്മില് ഭയങ്കര ഇതായിരിക്കോല്ലോ കൂട്ടായിരിക്കോല്ലോ ഓടെ ചാടെയൊക്കെ ചെ ചെയ്താന പിന്നെ ഇൻഫെക്ഷനൊക്കെ വന്നയ്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്
മ് വിയർപ്പൊക്കെ ആയിട്ടേ നമ്മള് വീട്ടിന്നാണച്ച്ങ്കി അങ്ങനെ അധികം വിയർ ണില്ലല്ലോ ഞാന് ഇപ്പ വിട്ണില്ലാന്നരിതിയിട്ടാണ് ഫോണില് ഇട്ടൊടുക്കല്ണ്ട് ഓൾക്ക് ക്ലാസ് ഫോണിൽ ഇട്ടൊടുക്കല്ണ്ട് ഇന്നല്ലെപ്പോയി സ്റ്റിച്ച് ഒക്കെ എടുത്തിട്ട മ് എല്ലാ ഭക്ഷണൊക്കെ കൊടുത്തോളാനൊക്കെ പറഞ്ഞു സാറ് മ്
ഫോണിൽ കിട്ടണങ്കി കൊഴപ്പല്ല നോട്സൊക്കെ എഴ്തി കൊടുക്ക പിന്നെ സമാധാനത്തിരിന്ന് പഠിപ്പിച്ചാ മതി ലോ
ആ ആ അങ്ങനെ തന്നെ ഞാൻ കാട്ടല്
ആ ആ പ്പളെ ഇലയാള എന്താ ചെയ്യണത്
ഇപ്പൊ പോയി പഠിക്കണതൊന്നും ഇണ്ടാവില്ല ന്നാലും വാണന്നതിരിക്കാണ്ട് പിന്നെ പഠിക്കാൻ ച്ച്ങെ കിട്ടോലോ
ആ പഠി നമ്മളൊന്ന് സപ്പോർട്ടെയ്ത് കൊടുത്താള് പഠിച്ചോളും പിള്ളേര്
മ് എന്തറിയോ എല്ലാരും പോയാ പിന്നെ ഓ ഓള ഒറ്റക്കേക്കാരം അപ്പൊ പിന്നെ അങ്ങനെ ഇര്ക്കും മറ്റേ ആ അപ്പൊ ഒള് പഠി ഉം അപ്പങ്ങനെ ചെയ്യല്ണ്ട് അ പതിനെട്ടാ ന്തി പരീക്ഷൊക്കേണല്ലോ സമസ്തല്ലേ ഇങ്ങളവടെ ആ ഇപ്പ ഓൺ ഓൺലൈൻ ആണല്ലോ മ് അ ആ പരീക്ഷയൊക്കെ അപ്പൊ ഞങ്ങൾ അന്റെ ഒപ്പം തന്നെ ഇണ്ടാവോ
ഓൺലൈന്ല് ഇപ്പൊ എക്സാം മൂന്ന് മാസം കൂടുമ്പോ അവരായിട്ട് തന്നെ നടത്തണതാ ഓൺലൈനിൽ തന്നെ എനിക്ക് തോന്നണൂ ഓരോ കുട്ടിയാൾക്കും ഓരോ ദിവസോ തോന്നണ് അങ്ങനെണേങ്കി എല്ലാസോം എങ്ങാനേന്ന് പറഞ്ഞിട്ട്
ഇത് പതിനെട്ടാന്തി പരീക്ഷ തുടങ്ങണണ്ട് അപ്പൊ ഞാന് അ അതാണ്പ്പോ നോക്കണതോളെ
ആ ആ ആ ആ ആ പരീക്ഷ കൂടിയ ആ ആആ
മദ്രസക്ക് പോവാന്ന്ങ്കി അവിടന്ന് ഉസ്താം ചോദ്യം ചോദിക്കല് അടിയും ഏ എഴ്തിപ്പിക്കലും ഒക്കെ ഉണ്ടാവലോ ഇവിടുന്ന് ഞാനും കുറേ എഴുതി കൊടുത്തിട്ട്ണ്ട് സ്
മദ്രസേല്ലാ ആ ആ രണ്ടും കൂടി ആവുമ്പോ നല്ല ബുദ്ധിമുട്ടായിരിക്കും പിള്ളേർക്ക് ഇപ്പേ പിന്നെന്നണ എന്റെ മോനെ ആ ആ നല്ലോണ്ണം ഉണ്ടാവൂ എന്റെ മോന് പിന്നെ ശനി ഞായറൂല്ല മദ്രസ വെള്ളിയാഴ്ച വരള്ളൂ മദ്രസ ശനി ഞായറൂ ആൾ ഫ്രീയാണ് അപ്പൊ ആ കരാട്ടക്ക് ചേർത്തിട്ട്ണ്ട്
ആ ശനി ഞായറും അയിന് പോവുലേ
ആ ശനി ഞായറും അതിന് പോവും പ്പ ഈ ശനിയാഴ്ച മുതലാ സ്റ്റാ തൊടങ്ങുന്നത് അത് എന്റെ അ കെട്ടിയോൻ വർക്കെയ്യണീന്റെ തൊട്ടടുത്തന്നേന്
ആ ആ
ആഹ് അപ്പെ വൈകുന്നേരാേണ് കരാട്ട അപ്പൊ രാവിലെ ഇക്ക പോവുമ്പോ ഇക്കാന്റെ കൂടെ കൊണ്ടക്കോളാന്ന് പറഞ്ഞ്
ആഹ് ആഹ് അപ്പൊ പിന്നെ അഅ് കഴിഞ്ഞ് വാപ്പിം മോനും ഇങ്ങട്ട് വരാേക്കാരല്ലേ ഉം ഉം
ആഹ് അ അങ്ങനെയെക്കെ പ്ലാ പ്ലാൻ ചെയ്തിരിക്ക്ണ്
ഉംഹ് ഇടെകരാട്ടക്കെനിലവിടെ ക്യാമ്പിനെക്കെ ഇന്റെവീട് കോട്ടോപ്പടം
അതെവിടെയാ
അത് മലപ്പാെറംജില്ലീത്തന്നെണ് പിന്നെ മണ്ണാർക്കാട് അല്ലഒരു പാ പതി നേഴ്കിലോമീറ്ററിന്റെക്കെ വ്യത്യാസണ്ട് ഉംഉം പിന്നെ
പിന്നാ ആഹ് ഭക്ഷണംകഴിചീന്നു മൂത്താള്ഇല്ലാതാർണം കെട്ടിയോനുല്ലാതാർണം ഞാവേഗം കഴിക്കും ഒരുമണിയാവുമ്പത്തെക്ക് കഴിക്കും കാരണാന്താച്ചാൽ ചേർത്തെങ്ങാനും എണീറ്റെയ്ഞ്ഞാലേ ഭയങ്കരപാടാണ് പിന്നെ കഴിപ്പിക്കയില്ലാ ങ്ങനെകണ്ട് കര എന്നെക്കണ്ടായിഞ്ഞാ ഭയങ്കരകരച്ചിലാണ് എന്നെകണ്ടില്ലേലും കൊഴപ്പല്ലാള്
ആഹ് ആഹ്
ആഹ് അതാണ്
ആഹ് ഇൻക്ക് പിന്നെ ചെറിയ മോനൊന്നും ഇല്ലാത്തോണ്ടേ ഇന്റെ ചെറ്തിന് ന്നാ ഇന്റെചെറ്തിന് അൻ അഞ്ച് വയസ്സ് കഴിഞ്ഞു
അഞ്ചുവയസ്സ്കഴിഞ്ഞു യു കെ ജി ആഹ് ആഹ് യു കെ ജിയിലാണല്ലേ അഹ് ആഹ് അപ്പ
നാലാളുംപോവും ഞാന ഒറ്റക്കെന്നെള്ളുണ്ടാവാ ഞാനും ഇമ്മീം മാത്രോള്ളുണ്ടാവാ എല്ലാരും പോവും
ഉമ്മാനാണ് കെട്ടിയോന്റെഉമ്മാല്ലാ
ആഹ് കെട്ടിയോന്റെഉമ്മ
അഹ് അഹ് അഹ് ആഹ്
എല്ലാരും പോയ്കഴിഞ്ഞാ പിന്നെ ഞങ്ങളങ്ങനെ
ത്കൊണ്ടിരിക്കും കെട്ടിയോന്റെമ്മാനയ്ട്ടക്കല്ലേ
ഇല്ല്യേ ഇമ്മമ്മ ഓരോര പണ്യാള് എടുത്തോണ്ടടക്കും ആഹ് അടയ്ക്കേ ഞ് തേങ്ങേഎന്തെലുണ്ടേച്ചാഅഅ് പെർക്കിക്കൊൺണ്ട്ര്യാെ ഇപ്പൊഇന്ന്കുത്തിര്ന്നാണ്ട് അടക്കെക്കെതൊലിച്ച് കോണ്ടിരിക്ക്യായര്ന്ന്
ആണാ അതൊക്കെ ചെയ്തോളോല്ലേ അങ്ങനെ
ഉം അങ്ങൻത്തെക്കെന്തെലും പണി ഇന്ന്പ്പോചക്
ആഹ് നാട്ട് അവ്ടെക്കെന്നന്ന ന്നാട്ടുംപൊറോണല്ലോ അപ്പൊ അങ്ങനത്തത്
ആഹ് അങ്ങത്തെക്ക്
ക്കെ എന്തെങ്കിലുക്കെ ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങട് ഇതേർണാളം സിറ്റീലായതോണ്ട് അങ്ങൻത്തെ പണിയൊന്നുംഅല്ല ആഹ് ഇവിടെഎർണാളം സിറ്റി ആയതോണ്ടേ ആഹ് അപ്പ എറണാളം സിറ്റിയ തോണ്ട് ഞങ്ങക്ക്അങ്ങൻത്തെ ഇതൊന്നുല്ല ഏ അങ്ങനെ ഇതാഎല്ലാം വാങ്ങിക്കലാണ് പൊതിക്കലാേ അങ്ങനെ ന്നുല്ല ഞങ്ങള് എല്ലാംവാങ്ങിക്കലാ
ആഹ് ചക്കീം മാങ്ങീം ഒന്നും കിട്ടൂലല്ലേ
ഏഹ്
ചക്കീം മാങ്ങ്യെന്നും തൊടൂകുടെണ്ടാവൂലല്ലേ
ആഹ് ഇല്ല ഇല്ല അങ്ങനില്ല ഞങ്ങളൊക്കെ വാങ്ങിക്കലാണത് പച്ചക്കറിയാണെക് ങ്കിലും ഹ് ഫ്രൂട്ട്സാണെങ്കിലൊക്കെ ഞങ്ങള് വാങ്ങിക്കലാ നാട്ടിൻപൊറന്ന് പറഞ്ഞാ ഇന്റെ വാപ്പിച്ചീടെ മൂത്തപെങ്ങെളെ കെട്ടിച്ചേക്ക്ണത് എരമംഗൽത്താണ്
ആഹ് അവിട്ന്നും കിട്ടോക്കാരംല്ലേ
ആഹ് അവിടെന്നൊക്കെടും പക്ഷെ വാപ്പച്ചീടെ പെങ്ങളില്ല മരിച്ചുപോയി മക്കളും മക്കളെ മക്കളൊ ക്കെണ്ട് ഇന്നിപ്പോരു ഏഹ് അമ്മായിട മൂത്ത മോന്റ മോൾട കല്യാണ്വാണ് ഈ മാസം
ഉം ഉം
ആഹ് ഈ മാസം പതിനെട്ടിന് കല്യാണ്വാണ് പോവാനൊള്ള തയ്യാറെടുപ്പു
ഏഹ് ഇഞ്ഞിപ്പോ കൊർച്ചായിട്ട് കല്യാൺത്തിന്റെ തെര്ക്കേക്കാരല്ലേ.
ആഹ്, കല്യാണത്തെര്ക്കാ കയിന മാസം ഉമ്മിച്ചീടെ അനീത്തീടെ മോൾട കല്യാണ്വാര്ന്ന് ഈ മാസം ഇനി വാപ്പിച്ചീടെ അമ്മായിടാ പേരക്കുട്ടിടെ കല്യാണം അതയിഞ്ഞ്പിന്നെ ഓഗസ്റ്റില് കല്യാണം വര്ണ് ണ്ടെങ്കില് എല്ലാ മാസോണ്-
ഉം
പയേ മാതിരിയല്ല ഇപ്പത്തെ കല്യാണം ന്നു പർഞ്ഞാ കൊറേ പരിപാടീം കുറേ യ് എല്ലാ പരിപാടിയൊക്കെണ്ട് ഇപ്പൊ ഉമ്മിച്ചീടെ അനീയത്തിടെ മോൾടെ ന്റെ കല്യാണം കയ്നപ്പ ഗുലേബി ന്നൊക്കെള്ള പരിപാടി നടത്ത്യാര്ന്നു. ഉം ഉം ഉം അന്നാ ശ
ഞാൻ വിളിക്കൺ
അഹ് ആഹ് ആഹ് ആഹ് ശരി ഓക്കെ ആഹ് ശരിയന്ന